ആഹ എന്നെ അറിയായിരിക്കുല്ലേ
അറിയും
ആ എന്താ വർത്താനൊക്കെ
നല്ല സം വർത്താനം
ആഹ ആ ഞാനീ കൊറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വിളിക്കാചരിച്ച് വിളി
എന്തേ ത്തെ വിശേഷങ്ങളാ പറയുന്നേ
ഞാൻ പൊറത്തു പോയി കണ്ട വിശേഷങ്ങളൊക്കെ ഞാൻ പൊറത്ത് പോയിരുന്നു അപ്പൊ അവിടെ പോയി കണ്ട വിശേഷങ്ങൊക്കെങ്ങനെ പറയാ,
എന്നാ പറഞ്ഞോളൂ എന്തൊക്കെയാ കണ്ടത് ന്നോക്കെ
കണ്ടത് ഇപ്പന്തോക്കെ കൊറേ സംഭവങ്ങള് കണ്ട് പൂക്കള്
പൂക്കള് കണ്ടു ബീച്ച് കണ്ടു
വേറെ രാജ്യത്തിലാണ് പോയത്
വേറെ രാജ്യത്തിലല്ലേ ഇപ്പൊ ഇത് ഇത് അടിപൊളിയവതേ രാജ്യത്തൊക്കെ വിദേശത്തൊക്കെ പോയി കാണുമ്പൾ നല്ലഅ ടിപൊളിക്കാരല്ലോ
ആആ അടിപൊളി ആയിരുന്നു രാത്രിയൊക്കെ ഇറങ്ങി നടന്നു വാക്കിങ് പോയി
വിദേശത്തക്കാവുമ്പോ എപ്പോഴും വെളിച്ചണ്ടാവുമല്ലോ
ആ എപ്പോഴും വെളിച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു രാത്രി രണ്ട മണിക്കൊക്കെ പുറത്തു പോവാറുണ്ടായിരുന്നു ബീച്ചിലൊക്കെ പോവാറുണ്ടായിരുന്നു കടപ്പുറം പറഞ്ഞാ നമ്മടതേ പോലെയ അല്ല ഇവിടെ പറഞ്ഞാ കൊറേ ഫുഡ് കാര്യങ്ങള് അങ്ങനെ അങ്ങനെയല്ലേ അവിടെ ഫുഡ് കാര്യങ്ങ അങ്ങനത്തൊന്നും കാണാനേ പറ്റില്ല കടപ്പുറത്തൊന്നും കടപ്പുറം നല്ല ബീച്ച് ഇല്ല ഇല്ല അവിടെ അങ്ങത്തെ ഒന്നുല്ല അവിടെ വാളിക്ക്ങ്ങ്ന് നടക്കാനുള്ളൊരു സ്ഥലം
അത്ര മാത്രം ഒള്ളൂല്ലേ
നടക്കാന് നല്ല ആംബിയൻസ്ള്ള നല്ലോരു രസ ഉള്ള സ്ഥലം പൂക്കളൊക്കെ സെറ്റ് ചെയ്ത് മരങ്ങളൊക്കെ സെറ്റ്ചെയ്ത് ചെയ്ത ആകൃതിയിലേ
അതെ അതെ
അങ്ങനെയാണ് അവിടെല്ലാം
ഹേ ഫുഡ്കഴിച്ചോ കാണാൻ പറ്റൂലല്ലേ
ഫുഡ് കഴിക്കാം നമ്മളെ കയ്യിൽ ഫുഡ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയി ഭക്ഷണംമൊക്കെ കഴിക്കാം
അങ്ങനെ കഴിക്കാ
അല്ലാതെ ഇവിടത്തെ പോലെ കടകൾ അങ്ങനെ നിരന്ന് കെ - ക്കൊന്നു ല്ല
കടക്കൂലല്ലേ
റൂമിന്റെ അടുത്ത് തന്നെ ഏ കടപ്പുറ ആരുന്നുോ
ആ അങ്ങനെ
കൊറെ ആൾക്കാാര് വരലുണ്ടായിരുന്നു അത് കാണാനൊക്കെ
അനക്കപ്പ അവിടന്ന് ന്നെ കാണല്ലോ
ആഹ് എനിക്ക് എന്റെ റൂമ്, എന്റെ റൂം പന്ത്രണ്ടാമത്തെ നിലയില്. അവിടുന്ന് കർട്ടൻ നീക്കി നോക്കിയാൽ തന്നെ എനിക്ക് ബീച്ചിൽ കാണും വ്യു. അന്റെ കാഴ്ചക്കെ ബീച്ച്. അടിപൊളിയായിരുന്നു.
പിന്നെ എന്തൊക്കെയാ കണ്ടു, പോയിട്ട് ബീച്ചും പൂക്കളൊക്കെ കണ്ട് പിന്നെ എന്തൊക്കെയാ കണ്ടു.
ബീച്ചിൽ പൂക്കള്, ആ ആളുകളൊക്കെ അടിപൊളി ആൾക്കാരായിരുന്നു. ഫുഡ് ഉണ്ടാക്കല് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു എല്ലാം അടിപൊളിയായി.
അവിടുത്തെ ഫുഡെക്കെ ഇണ്ടാക്കണ പല പല ആൾ കറി ഫുഡൊക്കെ പഠിച്ചോ
ആഎല്ലാരും ഫുഡും പഠിച്ചു ഒരു മസാല ചായ ഉണ്ടാക്കാൻ പഠിച്ചു ഫ്രൈഡ് റൈസ് ബിരിയാണി കബ്സ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു.
ഇണ്ടക്കാൻ പഠിച്ചുല്ലേ
ക്കെ പഠിച്ചു
അതുകൊണ്ട് ഞാനെന്റെ വീട്ടിക്ക് ചെല്ലുമ്പോ ഇന്റെ ഉമ്മാക്ക് നല്ല സുഖമായിക്കാറല്ലോ
ആ അമ്മാക്ക് ഭയങ്കര സുഖം അവിടെപ്പ ഞാൻ തന്നെ എല്ലാ പണിയ എടുക്കല്
അമ്മായിമാർക്കും ഇനി നല്ല സുഖക്കാരല്ലോ ഫുഡൊക്കെ ഉണ്ടാക്ക
അല്ല ഞാൻ ഇപ്പ എന്റെ വീട്ടിലള്ളത് അപ്പൊ ഉമ്മാക്ക് ഇപ്പോ സഹായത്തി ന് എല്ലാ പണി ഞാൻ തന്നാ എടുക്കല്
ആ നല്ലോണം എടുത്ത് കൊടുക്കണേ ഉമ്മക്കൊക്കെ നല്ലോണം സഹായിക്ക
ഇല്ല ഉമ്മാനെ നല്ല സഹായിക്കലണ്ട് ഉമ്മ എപ്പോഴും കടക്കലമ്മാക്ക് കാല് വേദനൊക്കെ ആയിട്ടേ സുഖ സുഖല്ലമാക്ക്
ആഹ് അതൊണ്ട് മക്കള് പഠിച്ചതൊണ്ട്ന്താ ഉമ്മാക്ക് നല്ല ഉപകാര
ആ അതാണ് ഉപകാരാണ് ഞങ്ങള് രണ്ട് മക്കളും മതി ഉമ്മാക്ക് വേറെ ഞങ്ങള് വന്ന എന്താ സന്തോഷം അതുകൊണ്ട് ഞങ്ങള് വേഗം ഫുഡൊക്കെ ഉണ്ടാക്ക ക്കാൻ പഠിച്ചു വച്ചു
ആ ഫുഡ് മാത്ര ഉണ്ടാക്കാനുള്ളൂ വേറുള്ള പണികളൊന്നും ചെയ്യലില്ലേ ഫുഡ് മാത്രേ ഉണ്ടാക്കിട്ട് കാര്യല്ലല്ലോ
എല്ലാ പണിയും ചെയ്യും ആ ആ മുറ്റടി വരും അകടിച്ചു വരും തുടക്കും പാത്രംമോറും ഫുഡ് ഉണ്ടാകും തീരുമ്പോ ഒക്കെ ഞങ്ങൾ തന്നെ ഞാൻ തന്നാ
അങ്ങനെയണല്ലേ ആ അങ്ങനെ ചെയ്ത് കൊടുക്കണം അമ്മമാർക്ക് അങ്ങനെ പ ചെയ്ത് കൊടുക്കണം നല്ലോണം ചെയ്ത് കൊടുക്കണം കാലുവേദനയമ്മമാരൊക്കെ നല്ലോണം സഹായിക്കണം
കാല് വേദന മാറീണ് എന്നാലും ഞങ്ങള് എടുപ്പിക്കല്ല കാരണം കൂടിയാലോ വിചാരിച്ചിട്ട്
കാല് വേദനങ്ങനെ നിന്നാണ്ടല്ലേ പാത്രക്കെ കഴകല് അപ്പൊ ആ പാത്രം
ഇല്ല ഉമ്മ കൈകലില്ല അത് പിന്നെ പറഞ്ഞാല് എന്താ അതറിയില്ല അങ്ങെ ഒരു കാല് വേദനയാണെന്ന് നോക്കിട്ട് കാര്യമില്ല അതിപ്പോ എല്ലാർക്കും ഉണ്ടാവും അപ്പൊ ഞങ്ങളെല്ലാം പണിയൊക്കെ എടുത്തും പണി എടു ക്കും
മക്കളും ഇ പാത്രമൊക്കെ നല്ലോ മോറി കൊടുക്ക ഇന്ന് മോറണ പരിപാടികളല്ലേ ഭക്ഷണക്കെ ഇണ്ടാക്ക
ആ അതാണ് അത അതാണ് താത്ത പറഞ്ഞത് എന്നും ഓറികൊടുക് പക്കലൊക്കെ ഞങ്ങൾ തന്നെയാണ്ന്ന് എല്ലാ പണി ഞാൻ തന്നെ എടുക്കല് ഫുഡൊക്കെ ഉണ്ടാക്കാൻ പടിച്ചല്ലത് ഞാൻ തന്നെയാണ് പ്പണ്ടാക്ക
എന്തെങ്കി പരിപാ പരിപാടിക ഒക്കെ ഉണ്ടാകുമ്പോ ഫുഡ് ഒക്കെ ഉണ്ടാക്കാൻ കയിയോ
ഓ ഇവിടെ മോലിയാർ ചെലവൊക്കെ ഉണ്ടായിരുന്നു അന്ന് ഞാനയ്ന് ബിരിയാണി ഉണ്ടാക്കിർന്ന് എല്ലാർക്കും നല്ല അഭിപ്രായായിരുന്നു. മൂലിയാമാരൊ വന്നിട്ട് പിന്നെ മദ്രസയിലോട്ടൊക്കെ പോയപ്പോ അവരാൽ പറഞ്ഞു ഓ അടിപൊളി ബിരിയാണി ആയിരുന്നുന്ന്.
ആ അടിപൊളി ബിരിയാണിയായിരുന്നു ലേ എന്റെ വീട്ടിക്കൊരീസം ബിരിയാണി വെക്കാൻ വരോണ്ടി ന്നാല്
ആ അയിക്കോട്ടെ വരണ്ട് എല്ലാരെ വീട്ടിലും പോവുണ്ട് ബിരിയാണി വെക്കാന്.
എല്ലാരെ വീട്ടിക്കൊന്നും പോണ്ട
അങ്ങനെയല്ലേ എന്റെ ഫാമിലി തന്നെ കൊർ കുറേ വീടുകളുണ്ട് അവർക്കൊക്കെ എന്റെ ബിരിയാണി നല്ല ഇഷ്ടമാണ്.
എല്ലാവർക്കും ഇഷ്ട്ടാണ് ലെ
ആഹ്.
എല്ലാരും വീട്ടക്കങ്ങനെ വെക്കാന്നന്ന് പോകാൻ പറ്റില്ലോ ഒരൊക്കെ വെക്കാൻ പറ്റുള്ളു.
ഒരാൾക്ക് വക്കാൻ പറ്റേ
പലർക്കും പല വീഡിയ പ പലർക്കും പല ബിരിയാണിയ വെച്ചെടുക്കേണ്ടത് ഒരു ബിരിയാണില്ലാം വെച്ചെടുക്കേണ്ടിയത്.
അത്പ്പോ ഓരോ വീട്ടക്ക് പോണ അനുസരിച്ച് അങ്ങനെ നമ്മള് ചെയ്ത് കൊടുക്കും ന്നാ പറഞ്ഞത്.
അങ്ങനെയണല്ലേ അങ്ങനെയൊക്കെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി നല്ല ഭക്ഷണൊക്കെ ഭർത്താവിനും മക്കൾക്കും ഉമ്മാക്കും ഉപ്പക്കോക്കെ ഉണ്ടാക്കി കൊടുക്കാ
ഇഷ്ടാണ്. പിന്നെ പുറത്ത് പോയ അവിടെ പോയി മെയിനായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ പടിച്ചു പിന്നെ പുറത്ത് പോയി കൊറ കൊറേ സ്ഥലങ്ങൾ കണ്ട് ഷോപ്പിങ്ങ് സെന്ററുകൾ കൊറേ പോയി ഷോപ്പ് ചെയ്തു നാട്ട് വന്നപ്പോ കൊറേ മിഠായികള് ക്കെ കൊണ്ടു വന്നു. എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു ഉം. ഫ്ലൈറ്റ് യാത്ര അടിപൊളിയായിരുന്നു ഫ്ലൈറ്റ് ക യാത്രയൊക്കെ നമ്മളെന്തൊക്കെയാ കാണേണ്ട കാഴ്ച തന്നെ. മേഘത്തിന്റെക്കെ മേലക്കൂടെക്കെ പോയിട്ട് അടിപൊളി.
അടിപൊളിയേനില്ലേ ഇക്കും പോകാനൊക്കെ ആഗ്രഹണ്ട്. എന്തെങ്കിലൊക്കെ ഒരു ദിവസം കാലത്ത് പോവണം
ആഹ് പോവണം പോവണം വിൻഡോ സീറ്റ് തന്നെ കിട്ടുകയും ചെയ്തിരുന്നു
ആഹ് അങ്ങനെ കിട്ടിയതോ അങ്ങനെ കിട്ടിയാൽതന്നെ നമ്മക്ക് പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണല്ലോ
ആ അതാണ് ഫ്ലൈറ്റില് ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു
അടിപൊളി ഫുടെന്നെയാ ഫ്ലൈറ്റത്തെ ഫുടൊക്കെ.
ആ ഒരു സാൻവിച് ആയിരുന്നു കിട്ടിരുന്ന്.
പിന്നെ അവിടൊക്കെ എന്തൊക്കെയ വേറെ എന്തൊക്കെയെ കാഴ്ചകളൊക്കെ കണ്ടത്?
കാ കാഴ്ച മക്കള് രാത്രി നടക്കാൻ ഇറങ്ങ, നല്ല രസമാണ് ആളുകളൊക്കെ പുറത്ത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാവാരും ഉള്ളിലല്ലേ ഇവിടെ എല്ലാവരും പുറത്ത്.
ഉ ഇവിടെ രാത്രി ആണെങ്കിൽ ആരും പുറത്തന്ന് ഇറങ്ങൂല.
അവിടെ എല്ലാരും രാത്രിയാലാണ് പുറത്തിറങ്ങത് രാവിലെ ഒരു മനുഷ്യ നും പുറത്തണ്ടാവില്ല യാത്രയ എല്ലാരും പൊറത്തറങ്ങും
നല്ല വെയിലാണല്ലോ അറ
ആ നല്ല വെയിലാണ് രാവിലെ അവിടെ ആരും പൊറത്തിറങ്ങല രാത്രിയാണ് എല്ലാരും ഫ്രീ ടൈം അപ്പൊ എല്ലാരും പൊറത്തിറങ്ങും അതാണ് അവിടുത്തെ ഒരു സിറ്റുവേഷൻ നടക്കുന്നത് എന്താണ്
പിന്നെ വേറെടക്കൊക്കെയ പോയത് ടൂറൊക്കെ
അവിടന്ന് അങ്ങനൊക്കെ അങ്ങനെ പോയിട്ടുള്ളു, അങ്ങനെ കൊരെണ്ട് പറഞ്ഞ തീരാതത്രെ.
പറഞ്ഞാ തീരി ലെ
ഉ പറഞ്ഞാ വരൂല പി പിന്നെ നാട്ടൊക്കെ വന്നു കൊണ്ടൊക്കെ ആൾക്കാർ വന്നു ഉ അവിടുത്തെ ആൾക്കാരൊക്കെ നല്ല അടിപൊളിയ നല്ല അടിപൊളി ആൾക്കാര് അവിടുള്ളോരൊക്കെ
ആ നാട്ടേക്ക് വന്നിട്ട് അവിടുത്തെ ആളുകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ
ആ മിസ് ചെയ്യുന്നുണ്ട് തീർച്ചയായും നല്ലോണം പോ ആഗ്രഹമുണ്ട് നോക്കട്ടെ മ്
പോവണം
ആ പോവണം
അങ്ങനെയൊക്കെ ചെയ്യണന്ന് വിചാരിക്കുന്നുണ്ട് നോക്കട്ടെ പോയണ്ട് വന്നണ്ടൊക്കെ നിക്കണം ഇടക്കിടക്ക്
ആഹ അങ്ങനൊക്കെ പോവണം എന്നെങ്കിലലെ മക്കളൊക്കെണ്ട് മക്കള് ഇവിടെണ്ട് ഒരാൾ ഇവിടില്ല
ആ ചായൊക്കെ കുടിച്ചില്ലേ
ചായ കുടിച്ചിട്ടില്ല മാങ്ങതിന്നയ്ന് മാങ്ങ
മാങ്ങക്കാലണല്ലോല്ലേ എന്താണ് മാങ്ങക്കാലായിട്ട് വിശേഷം
മാങ്ങതിന്നെനൂ
അങ്ങ തിന്നിട്ട്
മക്കളും ഇവിടെ ഒരുമിച്ച് കൂടിയാണ് മാങ്ങ തിന്നീൻ കുരുമുളക് തേച്ചിട്ട് മാങ്ങൊക്കെ ഇങ്ങനെ കഴിചോണ്ടിരിക്കുകയാണ്
ആഹ ആഹ മാങ്ങനന്നായിട്ട് കയിക്ക് കയ്ക്കണ്ട പിന്നെ വയറളക്കം അങ്ങ
ഇതുവരെ വയറിളക്കം ഇണ്ടായില്ല ഇന്നലെ അമ്പപത് മാങ്ങൊക്കെ തി ഇതുവരെ വയറൊന്നും ഇളകിയിട്ടില്ല.
അൻപത് മാങ്ങയൊക്കെ തിന്നേ? ആഹ് ശരി ആഹ് ആഹ്. ഇതെന്താണ് അടുത്ത വിശേഷങ്ങളൊക്കെ പറയൂ. ഇന്നെന്താണ് ഫുഡോക്കെ കഴിച്ചത്?
ഫുഡ് കഴിച്ചത് സാദാ ചോറ് പരിപ്പും വെള്ളരിക്കരി വെള്ളരിക്കറ മീൻ പൊരിച്ചത് ചമ്മന്തി തൈര്. ഇങ്ങനതൊക്കെ സംഭവങ്ങളൊക്കെ സ്റ്റേഷന
പപ്പടം ഇണ്ടായിരുന്നു.
പപ്പടല്ല.
ഏ അതെന്തേ?
പപ്പടം ഇല്ലേനി അപ്പ ഉണ്ടായില്ല.
ആഹ് പൊതുവേ അങ്ങനെ പപ്പടം കൂട്ടാറുണ്ട്.
ആഹ് അത്ശരി അപ്പ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നിട്ട് എന്താ സുഖം തന്നെയല്ലേ എന്നാ ഞാൻ കോൾ വെക്കാണ് ട്ടോ. ആഹ് നിങ്ങളും സുഖമായി ഇട്ടിരിക്കട്ടോ.
ഇൻശാ അല്ലാഹ്.
ആഹ് ആയിക്കോട്ടെ എന്നാല്.